ഔ കേക്കണ്‌ണ്ടോ പറയണേ ആം ആ ഇണ്ട് കേക്കണ്ട്
ആഹ്
കൃഷിനെ കുറിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം എന്താണ്
കൃഷി ആണ് ഞമ്മക്ക് ജീവിതത്തിൽ വേണ്ടത് നമക്ക് നല്ലൊരു ശരീരത്തിനും ആരോഗ്യത്തിനും ഒക്കെ ഞമ്മള് നമ്മൾ ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ച കൃഷിനേക്കാളും നല്ലത് നമ്മള് നമ്മളായിട്ട് കൃഷി ചെയ്യ്ന്ന വസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നന്നാവുക. നമ്മള് ഈ കട കളിൽ നിന്ന് വാങ്ങണ എൽ എന്ത് നമ്മള് പച്ചക്കറി സാ ഐറ്റംസ് ആണെങ്കിലും ഒര് രാസവസ്തുക്കള് അന്നായി ട്ട് ഉപയോഗിക്കും നമ്മുടെ വീട്ടിൽ നടത്തുന്ന കൃഷിയാണെങ്കിൽ ഞമുക്ക് ജൈവ വളം അല്ലെ
ഉം അതെ
ഉം ഉം ജൈവവളം നന്നായിട്ട് ഉപയോഗിക്കാം
ഉം
അത് ഞമ്മുക്ക് നമ നമ്മൾ പുറത്ത് വന്ന് വാങ്ങുമ്പോ അവരങ്ങനെ അത് ചെയ്യൂല അവര് വേഗം നല്ല കെമി ക്കല് ഐറ്റംസ് അവർക്ക് എന്താണ്‌ ച്ചാ ഒരുപാട് വിഭവം ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കണം എന്നുള്ളരൊറ്റ ചിന്തയായിരിക്കും ഉം കേ കേൾക്കണില്ലേ
ആാണ്ട് ണ്ട് കേൾക്കണ്ട്
ഉം ക്വാണ്ടിറ്റി ഇണ്ടാക്കാന്ള്ള എന്ത് കെമിക്കലും അവര് ചേർക്കും അല്ലെ ഇപ്പൊ ഇപ്പൊ കൃഷിന്ന് പറഞ്ഞാല് ഞമ്മക്ക് ഒരുപാട് സംഭവങ്ങൾ കൃഷി ചെയ്യുന്നര് സംഭവങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ വെറുതെ ഇരിക്ക്‌ന്ന സ്ത്രീകൾക്ക് ഇപ്പൊ കൃഷിന്ന് പറഞ്ഞാലേ ഞമ്മള് വീട്ടില് വെറുതെ ഇരിക്ക്‌ണ സ്ത്രീകൾക്കായിട്ടുള്ള കൃഷിയാണ് കൂൺ കൃഷി
ഉം ഉം
അത് ഉം അത് നല്ലൊരു സംരംഭമാണ് ഉം കൂടു കൃഷിന്റെ ക്ലാസ്സുകൾ ഒക്കെ ഇപ്പോ കിട്ടിട്ട് അതിന്ന് കൂൺ ഒരു വരുമാന മാർഗം
അതെ
അത് ഞമുക്ക് പ്രകൃതി തരുന്ന ഒരു സംഭവമാണല്ലോ കൂൺ അത് ഉം അത് ഞമ്മക്കൊരു അതെ ഞമക്കൊരു കെമിക്കൽ ഉപയോഗിക്കാതെ ഞമ്മുക്ക് ഞമ്മളുടേതായിട്ടുള്ള ഒരു
അത് നല്ലോ മുന്നോട്ട് ചെയ്യുക കാരണം നല് ലൊ മാർക്കറ്റില് നല്ല ടൈറ്റ് പിടിച്ച സാധനമാണ് പിന്നെ വീട്ടിലുണ്ടാക്കുമ്പോ എല്ലാവർക്കും വേണ്ടി വരും
നല്ല ടേസ്റ്റുവാണ്‌ ടേസ്റ്റ് വ്യത്യാസം ഒന്നുവില്ല നമ്മള് വീട്ടില് ഇണ്ടാക്കിന്ന് വിചാരിച്ച് അതിനെങ്ങനെയച്ചാല് വായു കടക്കാൻ പാടില്ല അതാണ്തിന്റെ പ്രത്യേകത നമ്മള് കൃഷി ചെയ്യൂമ്പോ വായു കടക്കാത്ത ഒരു ഏരിയയില് നല്ലൊരു ഇരു ട്ടുള്ള റൂ ആണെങ്കില് നമ്മള് നല്ല അടച്ച് നല്ല എയർ കടക്കാണ്ട് അടച്ച് ആ റൂമില് അത് കൃഷി ചെയ്താലും നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അത് മാർക്കറ്റില് അയിന് ഒരു അയിന്റെ ഒരു ഇത് എത്രയാണ് ആവശ്യക്കർ ഒരുപാടാണ്
ആഹ് ആ കൂണി
ഉം ആഹ് കൂണ് നമ്മള് കൂണ് കൃഷി ചെയ്യാൻ വേണ്ടി ഞമ്മളത് വിപണിക്ക് എത്തിക്കുമ്പോ അത് നിങ്ങള് വീട്ടിലുണ്ടാക്കിയതാണോ നിങ്ങള് ഞമ്മക്ക് പുറത്തുന്ന് കിട്ടിയതാണോ പ്രകൃതി തന്നെ കിട്ടിയതാണോ ചില ചില സമയങ്ങളിൽ നമുക്ക് കൂണ് തരുന്നുണ്ടല്ലോ നമ്മളെ ഭൂ
ആഹ് ആണ
അതൊന്നും ചോദ്യയല്ല അവിടെ അതവിടെന്ന് അതൊന്നും ചോദ്യല്ല അവിടെ എന്താണ് വെച്ചാ കൂണ്ന്ന് കണ്ടാല് അത് ഫ്രഷ് ആണോ നോക്കും
ഇപ്പം വേണ്ട സാധനാണ് കിട്ടൂലല്ലോ ങ്ങനെ പെട്ടന്ന് അങ്ങനെ കിട്ടാത്ത സാധനല്ലേ
അതെ പിന്നെ അതിന് കൊർച്ച് ഡൈറ്റ് ഇണ്ടാവൊള്ളൂ. കൂണല്ലേ ഒരു നല്ലൊരു ഇതാണല്ലോ. അയിക്കൊന്നും ചേർക്കാതെ അത് താനേ ഇണ്ടായി വരുന്ന ഒരു സംഭവഅയിന്റെ വിത്ത്മ്മെ അയ്ക്ക്‌ള്ള കൊർച്ചരു പ്രൊഡക്റ്റുകളൊക്കെ ചേർത്ത്ട്ട് അപ്പൊ അതിന് ഒര് പത്ത് ദിവസത്തില അധികൊന്നും ഇത് നിക്കാം പാടില്ല ഒരു ഒരു ഏറി വന്ന ഒരാഴ്ച ഒര് അത്രേ പറ്റുള്ളൂ അപ്പ അത് കഴിയണം അല്ലെങ്കി അയിന്റെ ടേസ്റ്റ് വ്യത്യാസം വരും. പക്ഷെ അത്ര വരെന്ന് ആ ഞങ്ങളെ കുടുംബത്തില് ഒരു വീട്ടില് ഇണ്ടാക്കിട്ട് ചെറ് ഉം അവട്ന്ന് ഞങ്ങള് കൊട്ന്ന്ട്ട്ണ്ട് ആ ആ ചെറ്തായിട്ടൊക്കെ ഇണ്ടാവല്ണ്ട് പിന്നെ അതുപോലെ പണ്ടുള്ളരു കൃഷിയാണല്ലോ ചാമ
ആഹ്
ആ ഇപ്പൊ ഷുഗറിന്റെ ഒരു മര്ന്നായിട്ടാണ് ചാമ വരുന്ന ചാമ കൃഷി. ആ ഞങ്ങളെ വീട്ന്റെ മുമ്പില് കൊർച്ച്‌ മുമ്പ് ണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് പ പന്ത്രണ്ട് വർഷം മുന്നേ ചാമകൃഷി ഇണ്ടായിരുന്നു. ഇന്നത് വിപണിയില് നൽ അതെ ഷുഗറ്ന് നല്ലൊരു മരുന്നാണ് അത് കഴിച്ചാല് ഷുഗർ കൊറയുന്നാ പറയല് ഇപ്പതില്ല കൃഷില്ലാണ്ട് ഇപ്പൊ കൃഷിയാ കൃഷി ഇല്ല കിട്ടാല്ല.
ആ അതാണ് നമ്മളവിട്ന്ന് എവടിയില്ല കൃഷിയൊന്നു ഇപ്പ ആരും അങ്ങനെ ചെയ്യ്ണില്ല ഇപ്പൊക്കെ റെഡിമെയ്ഡ് സാധനങ്ങളല്ലേ എല്ലാരും.
ഉം ഉം ഇപ്പൊ വേഗം കടെ പോയി വാങ്ങ
അതെ
ഉം അങ്ങൻത്തൊരുതാണ് പിന്നെ പലതരം കൃഷികളുണ്ട്.
ഉം പ്പ സ്ഥലല്ലാത്തൊൽക്കും ചെയ്യാൻ പറ്റിയ ഒരുപാട് കൃഷിയള്ണ്ട് ടെറസിൻ സിന്റ മോളില് ചെയ്യ്ണോല്ണ്ട് അതുപോലെ ചെറിയ സ്ഥല ആണെങ്കിൽ അതിലും അഹ് ഇതാക്കിയിട്ട് നല്ല ഭക്ഷണം കഴിക്കാന് വേണ്ടിയിട്ട് ഇപ്പൊ പൊർത്ത്ന്ന് നമ്മള് വാങ്ങണ പച്ചക്കറി കാര്യങ്ങളുംന്ന് പറയണ ഒക്കെ കെമിക്കലും ഓരോ കാര്യങ്ങളും ഉപയോഗിച്ചിട്ടായിരിക്കും.
ഉം
പെട്ടെന്ന് ആവാനൊക്കെ വേണ്ടിട്ട് പഴുക്കാനൊക്കെ വേണ്ടിട്ട് ഒരുപാട് കെമിക്കല് ഉപയോഗിക്കുന്നുണ്ടോ അങ്ങനെന്നില്ലാതെ നമ്മളെ വീട്ട്ന്ന് പാകത്തിന് നല്ല ആരോഗ്യകരമായ ഒരു ഭ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വീട്ടില് ചെയ്യാണ് ഏറ്റവും ഉത്തമം.
ഉം ടെറസിന്റെ മോൾലാവുമ്പോ നല്ല വെയിലും
ആ പാകത്തരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും എന്താണങ്കിലും ണ്ടാവും ചെയ്യും നമ്മക്ക്‌പ്പൊ വേണ്ട ചെർ ചെറിയ ആവശ്യങ്ങൾക്ക് വീട്ടാവശ്യങ്ങൾ നിറവെറാനുള്ള അങ്ങനെ തക്കാളി ചീര മൊളക് അങ്ങൻത്തെക്കെ നമ്മളെ വീട്ടിലന്നെ നമ്മുക്ക് ഇണ്ടാക്കാൻ പറ്റ്ണതാണ്.
ഉം
അതുപോലെ ഫ്രൂട്ട്സിലാണെങ്കി തന്നെ പ്പോ മാ പഴങ്ങള് മാമ്പഴം അങ്ങൻത്തൊക്കെ കൊറെ കൊർച്ച് സ്ഥല ആണെങ്കിലും നമ്മക്ക് അതില് ഇണ്ടാ ക്യാ ഒരുപാട് കാലം കഴിഞ്ഞാലും മാക്സിമം
ഉം ഉം ഉം അതെ സപ്പോട്ടൊക്കെ ഇപ്പോ ഒരുപാട് പേര്ണ്ട്.
ആ ആ അതെ നല്ല ഭക്ഷണം കഴിക്കാ നമ്മള് പൊർത്ത്ന്ന് വാങ്ങണതിനേക്കാട്ടില് നമുക്ക്‌ നല്ല ഹെൽത്തി ആയിട്ട്ള്ള ഫുഡ് കഴിക്കാൻ പറ്റും.
അതെ ടറസിന്റെ മോളില് വെയില് കൊണ്ടാനും കൊഴപ്പ ലാത്ത കൃഷികളുണ്ട് ചെ ലെ കൃഷി ല് കൃഷികൾക്ക് വെയില് കൊറച്ച് ഓവറായിരിക്കും പക്ഷെ ഞമ്മളി പ ച്ചക്കറി ഐറ്റംസിനൊന്നും വെയിലൊന്നും പ്രയാസല്ല ഞമ്മള് നനച്ചൊടുക്കണം വെള്ളം ഒയിച്ചു കൊടുക്കണം
ആഹ് പിന്നെയമ്മള് കൃഷി ചെയ്യുന്ന അനുസരിച്ചമ്മക്കത് സെയില് ചെയ്യും ചെയ്യാം ഒരു ബിസിനസായിട്ടുടുക്കാം അയിന്റോരോ ചെടികളെക്കെ വിറ്റിട്ടും ഒരുപാടിണ്ടാവോല്ലോ അതൊക്കെ സെയില് ചെയ്തിട്ടും
ഉം ചെടീന്റെ വിത്തൊക്കെട്ത്ത് വെച്ചാല് പിന്നീട് പിന്നിയത് മുളപ്പിക്കാം പിന്നെ അത് ആവശ്യക്കാർക്ക് കൊടുക്ക അങ്ങനെ മല്ലീകക്കൈനൊരു ദാഹരണാണ് മല്ലീക
ഏഹ്
മല്ലി മല്ലീകകൃഷീലെ മല്ലിക
ആ മല്ലിക ഉം അതൊക്കെ ഒരുപാട്ണ്ടാക്ക അത് പെ ട്ടെന്ന്ണ്ടാവും ചെയ്യും അയിന്റെ സീടൊക്കെ പെട്ടെന്ന്
ഉം ഉം അഹ്ചെല സമയത്ത് നല്ല ആവശ്യള്ള രിതാണ് പ്പൊ കല്യാണ ആവശ്യങ്ങൾക്ക് മാലകളിലൊക്കെ കൂടുതലായി കണ്ട് വര്ന്നെ മല്ലികയാണ്
ഉം
മല്ലീക ന്നപോലെ അത് മല്ലികപ്പാടങ്ങള് ണ്ടാക്കവര് പാടത്തിലന്നെ
ആഹ്ആഹ് പൂക്കളായിട്ടും ഒരു ഗാർഡൻ സെറ്റിയ്യാ. വീട്ടിലെ ഭംഗി കൂട്ടാൻ വേണ്ടിട്ട് അതുപോലെ കൊ ഒരുപാടുണ്ടല്ലോ ഇതിപ്പൊ സ്ഥലം കൂടുതൽവേണോന്നൊന്നില്ല കൊറച്ച് സ്ഥലത്താണെങ്കിലും
കള് വൽ വള്ളിയായിട്ട് പോണേ ചെടികളൊക്കെണ്ടല്ലോ അതിനൊന്നും കൂടുതൽ സ്ഥലം വേണ്ട അത് മുകളി ക്ക് അങ്ങനെ പോയി അങ്ങനെണ്ടാവുല്ലോ
ഉം പണ്ടൊരു കാലത്ത് എല്ലാരും ചെടികള് വീട്ടില് വെച്ചിട്ടും ഒന്നങ്ങനെകാണ് ണേയില്ല ഇപൊക്കെ ഒരു ചട്ടീലിങ്ങനെ കൊറച്ചിങ്ങനെ ഇണ്ടാക്ക അ ജസ്റ്റ് ഡെക്കറേഷന് ഫുള്ളായിട്ടമ്മളെ മണ്ണില്താക്കീട്ട് ഒരുപാട് ചെടികള്ണ്ടാക്കണ സിസ്റ്റേ യല്ല കാർട്ടിഫിഷലാണ് ഉം
പിന്നെ വീടിന്റെ ഉമ്മരം ഭംഗിയാക്ക്ക എന്നുള്ള ഒരു ചിന്ത മാത്രള്ളൂ
അതെ അത് വെച്ച് ഒന്നോ രണ്ടോ ആന്ന് ണ്ടെങ്കിൽ അത് ഒരു ആ കൊ ചട് പൂവിന്റെ ചട്ടിയിലിട്ടിട്ട്
അത് ഞമ്മള് അമ്മളെ വീടിന്റെ ഉമ്മ രത്ത് ഒരുപാട് സസ്യങ്ങള്ണ്ടായൽ ഞമ്മക്ക് നല്ലൊരന്തരീക്ഷണ്ടാവും
മ്
എന്തായാലും സസ്യങ്ങളാണല്ലോ സസ്യങ്ങള് ള്ള സ്ഥലത്താണ് നല്ലൊരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാവ ണ്ടാവുള് അത് ചെടികളാണെങ്കില് അതെ ചെടികളാണെങ്കി അയ്മ പൂവിരിയുമ്പളും ഉം പൂ വിരിയുമ്പ അതിന്റെരുഗന്ധം അതും ഒരിസ് ഒര് ന വായുവിന് നല്ലൊരു സുഗന്ധണ്ടാക്കും പിന്നെവാ അതില് വെരുന്ന ചെറിചെറിയ പ്രാണികൾക്ക്ള്ള ഒര് ഭക്ഷണ മാർഗ്ഗാ വും
ആഹ്
പൂവിരിയുന്ന കൃഷിയോളെ ഉം
പൂമ്പാറ്റകളക്കെ വന്ന് ഞമ്മളവീടങ്ങനെ അലങ്കരിക്കാനും
ഉം ഉം അതിന് പ്രധാനമായിട്ട് തന്നെയാണ് മല്ലിക കൃഷിധാരാളായിട്ട് കണ്ട് വര്ന്‌ ണ്ട്
ആഹ് ആഹ് മല്ലിക
ഉം
അതെ പൂന്തോട്ടണ്ടാക്കണേന് ഒരുപാട് കാര്യങ്ങള്ണ്ട് ആ ഒരു റോസ് കളറിൽ
ആഹ് റോസ് കളറില് അത് ആദ്യം നട്ട അത്ര ഇത് ഇല്ലാത്തൊരു പൂവായിരുന്നു അത് അവർക്ക് അത്ര ഒരു വില ഉണ്ടായിരുന്നില്ല ആ പൂവിന് ഇപ്പൊ ഒരു മാർക്കറ്റില് അതിന്റെ പല പല കളറിലാണ് ഇപ്പൊ വരുന്നത് ഇപ്പ ആളുകൾക്ക് അതിന്റെ ഒരു ആവശ്യകത കൂടി വന്നു
ഉം ഉം ഉം
പല പല കളറില് റോസ് ഉണ്ട് മഞ്ഞയുണ്ട് ചുവപ്പുണ്ട് കടുക്ക കളറുണ്ട്
ആഹ് അതെ ഉം അതെ പൂക്കളായിട്ടും വെജിറ്റബിൾ ആയിട്ടും ഉം വെജിറ്റബിൾ ആയിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് കൃഷിയില് അറിയുമ്പോ നമ്മക്ക് ആരോഗ്യകരമായിട്ടുള്ള എന്ത് കാര്യവും നമ്മൾ ഉണ്ടാക്കുക പുറത്തൊന്നും ഒരാൾ ആശ്രയിക്കാതെ നമ്മള് സെൽഫ് ആയിട്ട് ഉണ്ടാക്കാ അതിപ്പോ എത്ര എത്രത്തുള്ളി സ്ഥലമാണെങ്കിലും അതില് മാക്സിമം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുക വീടന് വീടിനും നല്ലതാണ് നമ്മളെ ചുറ്റുപാടിനും നമ്മള ആരോഗ്യത്തിനാണ് ആഹ് അതെ ആരോഗ്യത്തിനാണ് ഏറ്റവും നല്ലത് നല്ല ഭക്ഷണം കഴിക്കണം
ഉം ജെയ് അതെ ജൈവവളം ഉപയോഗിച്ചാൽ നമ്മെളെ മണ്ണിന്റെ ഫലഭൂഷ്ടി ഒന്നുകൂടി വർദ്ദിക്കും
ആഹ്
ജൈവ വളമായിട്ടുള്ളത് നമ്മളെ ഈ പച്ചക്കറിന്റെ വേസ്റ്റ് വേസ്റ്റുകള് അങ്ങനെ ഉണ്ടാവല്ലോ നമ്മള് വാങ്ങണ മാംസ ത്തിന്റെ അങ്ങനെയൊക്കെ വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് ഇതെല്ലാം ഒരു ദിവസം തന്നെ ഉപയോഗിക്കാതെ അതെ ഒന്ന് ഇന്നത്തത് ഇന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല ഇന്നത്തത് നാളെ മറ്റനാ ളും ഒന്നു കൂടി ഇങ്ങ്ട് ദ്രവിച്ച് അതൊരു ആഹ് അത് അങ്ങനെ ഒരു വളമായിട്ട് മാറും ഒരു ജൈവ വളമായിട്ട് മാറും അത് അത് ഉപയോഗിച്ചിട്ട് നമ്മള് പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുത്താല് നല്ല ഫലം ലഭിക്കും
ആഹ്ആഹ്
ആഹ് അത് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും കാരണം ഒരു കെമിക്കലും ഇല്ലല്ലോ ആഹ് ഉം ഉം ആഹ്